ഹലോ സുഖാന്നോടി നിനക്ക്
അതെ സുഖവാണ് നിനക്ക് സുഖവാണോ
ആന്നെടി സുഖ്വാണ് അവിടെന്തോ ഒണ്ട് വിശേഷം
ആഹ് ഇവ്ടെ പ്രത്യേകിച്ച് വിശേഷൊന്നൂല്ല നല്ല മഴയാണ് അവിടെയോ
ആഹ് ഇവ്ടേം ഇങ്ങനക്കെ തന്നെ പോകുന്നു
ആഹ് പിന്നെ എന്തൊക്കെയുണ്ട് ജോലിയൊക്കെ നന്നായിട്ട് നടന്നു പോകുന്നുണ്ടോ
ആ ജോലിയെല്ലാം നന്നായി നടന്നു പോകുന്നു ഇപ്പോഴാണെങ്കി എനിക്ക് ഈ ചർമ്മത്തിനൊക്കെ കൊറച്ച് അസുഖം പോലൊക്കെ വന്നെടി അത് കണ്ടപ്പോ ഞാൻ വല്ലാതെ പേടിച്ചു പോയി
ആണോ ഇപ്പം മഴക്കാലമല്ലേ മഴക്കാലമായതുകൊണ്ട് ആ സൗന്ദര്യ സംരക്ഷണം ചർമ്മ സംരക്ഷണമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്
നീ പറ്ഞ്ഞത് വളരെ ശരിയാണ് മഴക്കാലത്തിന്റെ ആണോ അതോ നമ്മുടെ ശരീരത്തുണ്ടായ മാറ്റത്തിന്റെ ആണോ എന്താണെന്ന് എനിക്കറിയില്ല ഇത് മഴയ്ക്ക് മുമ്പ് ചൂടല്ലായിരുന്നോ അതിന്റെയാണോന്നും അറിയില്ല മുഖമെല്ലാം വല്ലാതെ അങ്ങ് വിണ്ട് കീറുന്നതു പോലെയൊക്കെയായി കണ്ണെല്ലാം വല്ലാതെ കറുത്തു അങ്ങനെ അങ്ങനെ ഞാൻ പിന്നെ ഒരു ഡോക്ടറിനെ കണ്ടു നിന്റെ അഭിപ്രായത്തിൽ ഈ ഇംഗ്ലീഷ് മരുന്നാണോ ആയുർവേദമാണോ ഈ സൗന്ദര്യ സംരക്ഷണത്തിന് ഏ റ്റവും നല്ലതായി തോന്നുന്നത്
എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ സ്കിന്നിന്റെ ടൈപ്പ് ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം ഏത് സ്കിൻ ടൈപ്പാണെന്ന് ഇപ്പം ഡ്രൈ സ്കിന്നാണോ ഓയിലി സ്കിന്നാണോ കോമ്പിനേഷൻ സ്കിന്നാണോ അങ്ങനെ ഏത് തൊലിയാണ് നമുക്ക് ഏത് തൊലിയാണുള്ളത് എന്ന് കണ്ടുപിടി ക്കാ അത് കണ്ടുപിടിക്കുന്നതാണ് പ്രധാനം പിന്നെ നമുക്ക് എന്തേലും രോഗങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കണം എന്തെങ്കിലും ഫംഗസ് രോഗങ്ങളോ എന്തെങ്കിലും ആ അങ്ങനെ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കണം അത് അതിന്റെ കാരണം എന്താണെന്ന് നമ്മള് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണം എന്നിട്ട് വേണം സംരക്ഷണ സൗന്ദര്യ സംരക്ഷണം എന്ന ഒരു ചർച്ചയിലേക്കും അത് ആയുർവേദമാണോ വേണ്ടത് അതോ അലോപ്പതിയാണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതാണ് എന്റെ അഭിപ്രായം
നീ പറ്ഞ്ഞത് വളരെ ശരിയാണ് ഈ സൗന്ദര്യ സംരക്ഷണം എന്നത് ഇപ്പോഴത്തെ കാലത്തെ എല്ലാ പെൺകുട്ടികളും വളരെയേറെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാളാണ് പണ്ട് നമ്മുടെ കാലത്തൊന്നും ഈ സൺസ്ക്രീൻ പോലുള്ള ഒന്നുമില്ലായിരുന്നു നമ്മൾ വെറുതെ സ്കൂളിൽ പോകുമ്പോൾ പൗഡർ ട്ടല്ലായിരുന്നോ പോകുന്നത് പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയൊന്നും അല്ല എല്ലാവരും ഇതെല്ലാം നോക്കുന്നെ കാണുന്നെ യക്കെയാണ് ഞാനതെപ്പഴും ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോഴത്തെ കുട്ടികളെ ആഹ് പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട് ഇങ്ങന ഉള്ളതൊക്കെ മുഖത്തിടുമ്പോൾ എന്തെങ്കിലും മുഖത്തിന് പറ്റുമോ നമ്മൾ പണ്ട് ചെയ്യുന്നതൊക്കെ ഓർമ്മയില്ലേ ആയുർവേദ രീതികൾ മഞ്ഞളൊക്കെ അരച്ചി ടുമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ അങ്ങനെയൊന്നും ചെയ്യുന്നതായി എനിക്ക് തോന്നുന്നില്ല പണ്ട് നമ്മൾ തക്കാളി കാപ്പിപ്പൊടി തൈര് ഇതൊക്കെ തേച്ച് മുഖം മിനുക്കാനായിട്ട് നോക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയത്ത പോലു ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ
അതെ അതെ എനിക്ക് ഞാനും പണ്ട് കാലത്ത് എനിക്ക് അലർജിയോ എന്തെങ്കിലും ആഹ് മുഖക്കുരുവോ അല്ല ദേഹത്ത് എന്തെലും കുരുക്കളോ മറ്റ് കറുത്തപാടുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ മഞ്ഞളും ഏഹ് മ മഞ്ഞൾ അരച്ചിടുന്നതായിരുന്നു പതിവ് പിന്നെ ഞാൻ എണ്ണ എനിക്ക് ഭയങ്കര എണ്ണയോട് ഭയങ്കര കമ്പമായിരുന്നു ഞാൻ ആഹ് വെളിച്ചെണ്ണയും വേപ്പ് വേപ്പല വെളിച്ചെണ്ണ പിന്നെ ഈ തുളസി എല ഇതിൻ്റെ എല്ലാം കൂടി ഇതെല്ലാം കൂടി അരച്ച് ചേർത്തിട്ട് അതിനകത്ത് കടുകണ്ണയും കൂടി ചേർത്ത് ഇങ്ങനെത് ഏഹ തൊലിപ്പുറത്ത് പുരട്ടി വെക്കുമായിരുന്നു പക്ഷെ ഞാൻ കുഞ്ഞുനാളായിരുന്ന കൊണ്ടായിരിക്കും ഞാൻ സ്ഥിരമായി ചെയ്യുമായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ല ഫലം കിട്ടുന്നുണ്ടായിരുന്നു അത എനക്ക് തന്നെ വേറെ അലോവേര ഈ കറ്റാർ വഴയുടെ ജെല് കറ്റാർ വഴയുടെ ജെല്ല് എടുത്ത് ത്ത് പുരട്ടുമായിരുന്നു അതൊക്കെ എനിക്ക് ഭയങ്കര നല്ല ഫലം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതിന്റെയൊക്കെ ഈ ആയുർവേദത്തിലോട്ട് നമ്മൾ പോകുമ്പം അത് കുറെ സമയമെടുക്കും ഇതൊക്കെ അരച്ച് തേച്ച് വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ക്ഷമ നമുക്ക് വേണം അതുപോലെ തന്നെ അത് സ്ഥിരമായിട്ട് ചെയ്യുകയും വേണം പക്ഷെ ഈ സൺസ്ക്രീനും മറ്റു കാര്യങ്ങളും വാങ്ങുമ്പോ ചുമ്മാത എടുക്കാ തേക്കാ അപ്പം അതിന് നല്ലൊരു അതരു എളുപ്പപ്പണിയാണ് സത്യത്തിൽ പക്ഷെ ആയുർവേദം എന്ന് പറയുമ്പം അത് അതുപോലെ സമയം നമ്മൾ ചെലവഴിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് മെനക്കേടുമാണ് ഇതെല്ലാം എടുക്കണം അരയ്ക്കണം ഇതെല്ലാം കണ്ടുപിടിക്കണം തുളസി വേണം അലോവേര വേണം അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ ചെയ്യുക ചെയ്യേണ്ടതായിട്ട് വരും
അതുപോലെ തന്നെ അതുപോലെ തന്നെ എനിക്ക് നീ പറഞ്ഞതിനോടെല്ലാം ഞാൻ യോജിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ ഈ തൊക്കിൻ്റെ സംരക്ഷണം റ്റ് പോലെ തന്നെ നമ്മുടെ ഈ മുടിയും നമ്മൾ സംരക്ഷിക്കാറുണ്ട് പണ്ട് ഞാൻ കറ്റാർ വാഴയെല്ലാം തേക്കുമായിരുന്നു ഇപ്പഴും അത് തേക്കാറുണ്ട് കറ്റർവാഴയിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ട് അത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലയായി സഹായിക്കുന്ന ഒരു ചെടിയാണ് അതിന്റെ നീരെടുത്ത് തലയിലൊക്കെ തേ ക്കുമ്പോൾ വളരെ നല്ലതാണ് നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പും കിട്ടും പിന്നെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ മുഖത്ത് മുഖക്കുരു വരുന്നത് മുഖക്കുരു ഈ കൗമാര പ്രായക്കാരായ കു ട്ടികളിലായിരിക്കും ഇത് കൂടുതലും കാണുന്നത് പിന്നെ നമ്മുടെ ഈ തൊക്കിന്റെ ഓരോ ഏഹ് സ്വഭാവമനുസരിച്ച് പലർക്കും പല രീതിയിലായിരിക്കും വരുന്നത് ഈ മുഖക്കുരു മാറാനായി മഞ്ഞളൊക്കെ പണ്ട് നമ്മൾ അരച്ചു തേക്കുമായിരുന്നു ഇപ്പോ അതിനെല്ലാം കുറെ മരുന്നുകളൊക്കെ ഉണ്ട് നമ്മുടെ ആ നമ്മുടെ ആഹാര രീതിയും നമ്മുടെ ഈ മുഖത്തിൻ്റെ സ സൗന്ദര്യ സംരക്ഷണത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ എണ്ണയും കൊഴുപ്പും അടങ്ങിയ ഒത്തിരി ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് മുഖക്കുരു ഒക്കെ വരാറുണ്ട് ആ അതുപോലെ തന്നെ ഈ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തെയും നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യ ത്തേയും ബാധിക്കാറുണ്ട് നമ്മുടെ മുടിയെ ബാധിക്കാറുണ്ട് ആ ഇങ്ങനെയുള്ള ഇപ്പഴത്തെ കാലത്തെ ഭക്ഷണങ്ങൾ നിനക്ക് അങ്ങനെ തോന്നാറില്ലേ
അതെ അതെ ഞാൻ മുടി സംരക്ഷണത്തിൽ വളരെ പിറകോട്ടായിരുന്നു ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ട്യൂഷനും മറ്റു കാര്യങ്ങളുയിട്ട് എപ്പഴും ഓടുന്നത് കൊണ്ട് എനിക്കങ്ങനെ മുടി കെട്ടി വെക്കാനോ അത് സംരക്ഷിച്ചു കൊണ്ടിരിക്കാനോ ഉള്ള സാവകാശം കിട്ടിയിരുന്നില്ല പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ എന്റെ ആഹാരം ക്രമം ഞാൻ ആഹാരത്തിനകത്ത് ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ ആഹാരം ഒരു പ്രധാന ഘടകങ്ങള ഘടകം തന്നെയാണ് ആഹാരവും നമ്മുടെ വർക്കഔട്ടും ആഹാരം മിതമായിട്ട് കഴിച്ചില്ലെങ്കിൽ അതിനകത്തുള്ള പല കാര്യങ്ങളും അത് നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ് മിനറൽസ് അതൊക്കെ കിട്ടുന്ന ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത് അല്ലാത ഈ ജെങ്കെല്ലാം കൂടി കഴിച്ചാല് നമ്മുടെ ആഹ് കൊളാജൻ അത്കണക്ക് തന്നെ മുടിക്ക് വേണ്ട ആഹ് സ്കിന്നിന് വേണ്ട കൊളാജൻ ആന്റി ഓക്സിഡന്റ്സ് അതുപോലുള്ള സാധനങ്ങള് ഒരുപാട് അടങ്ങിയ ഭ ക്ഷണം ഒന്നുവല്ല ഈ പപ്പ്സ് അത് കണക്കന്നെ പൊറോട്ട നമ്മളീ കഴിക്കുന്ന ജങ്ക് ഫുഡുകളിൽ ഒന്നും തന്നെ നമുക്ക് ഈ സ്കിന്നിന്റെ യുവത്വം നിലനിർത്തുന്നതോ അല്ലെങ്കിൽ മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളില്ല അതിന് പകരമായിട്ട് നമ്മള് നെല്ലിക്കയുടെ ജ്യൂസ് ആഹ് അതുപോല ന്നെ ഈ കറ്റാർ വാഴയുടെ ജ്യൂസ് ക്യാരറ്റും ബീട്രൂട്ടൂടൊക്കെയിട്ട് ജ്യൂസ് അങ്ങനെ പിന്നെ ആഹാ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ലതാ സീഡ്സ് ഈ കുരുക്കള് പംകിൻ സീഡ്സ് ഇപ്പം അതൊരു ട്രെൻഡായിട്ടുണ്ട് ആഹ് നീ അത്‌ ശ്രദ്ധിച്ചോ ഇപ്പം ഈ സീഡ്സ് പംകിൻ സീഡ്സ് സൺഫ്ലവർ സീഡ്സ് അങ്ങനെ എള്ള് അതൊക്കെ കഴിക്കുന്നുന്നത് ഒരു ട്രെൻഡാണ് നീ അത്ശ്രദ്ധിച്ചിട്ടുണ്ടോ
പിന്നെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഈ ചിയാസീഡൊക്കെ കഴിക്കുന്നത് മുടിക്ക് വളരെ നല്ലതാണെന്ന് ഇങ്ങനെ പറഞ്ഞും ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കുറച്ചു നാൾ അത് കഴിച്ചും നോക്കീട്ടുണ്ട് പക്ഷെ അത് നല്ലത് തന്നെയാണ് അതുപോലെ തന്നെ ദിവസവും ഒരു നെല്ലിക്ക തിന്നുന്നത് നമ്മുടെ മുടികൊഴിച്ചിലിന് വല്ലാതെ അഹ് തടയുന്നതിന് വല്ലാതെ സഹായിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ എന്നും ദിവസവും ഒരു നെല്ലിക്ക കഴിക്കാൻ നോക്കാറുണ്ട് അതുപോലെ തന്നെ ആഹ് നമ്മൾ നല്ല ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ മുടിയും വളരും അതുപോലെ ഈ അസുഖങ്ങളൊന്നും വരാതെ നോക്കണം നമ്മൾ മിക്കപ്പഴും നമ്മൾടെ ഈ ഫാസ്റ്റ് ഫുഡ് അടങ്ങിയ ജീവിതശൈലിയൊക്കെ ഒന്ന് മാറ്റി നിർ ത്തിയ തന്നെ നമ്മുടെ സൗന്ദര്യത്തെയും നമ്മുടെ മുടിയേയും എല്ലാം നമുക്ക് സംരക്ഷിക്കാൻ കഴിയും ഈ പി സി ഒ ഡി പോലുള്ള അസുഖങ്ങൾ അതുമാത്രമല്ല എങ്ങനെയുള്ള അസുഖം വന്നാലും ആദ്യം നമ്മളെ നമ്മുടെ മുടിയെയാണത് ബാധി ക്കുന്നത് നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ മുടി വല്ലാതെ കൊഴിയും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മുടിയൊക്കെ കൊഴിയുന്നത് വല്ലാത്ത വിഷമമാണ് താരൻ വരും അങ്ങനെയൊക്കെ ഈ താരനൊക്കെ വന്നാൽ തന്നെ ഉലുവ പോലുള്ള നമ്മൾടെ ഈ വീട്ടിലുപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ ഇത് മാറ്റാവുന്നതാണ് പക്ഷെ ഇപ്പഴത്തെ കുട്ടികൾ എല്ലാരും ഈ കെമിക്കൽ അടങ്ങിയ ഷാംമ്പൂ അങ്ങനെയുള്ള ഓരോ ചികിത്സാരീതികളാണ് മുടിക്ക് നോക്കുന്നത് പക്ഷേ ഏറ്റവും മികച്ചത് എന്റെ അഭിപ്രായത്തിൽ പറയുന്നെങ്കിൽ കറ്റാർ വാഴ ഇങ്ങനെയുള്ള നാടൻ രീതികൾ മുടിയിലു പയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മള് പണ്ടും അങ്ങനെ തന്നെല്ലേ ഉപയോഗിക്കാറുള്ളത്
അതെ അതെ നമ്മൾ ഈ ആം ഏറ്റവും നല്ല മുടിക്ക് മാസ്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യംന്ന് പറഞ്ഞാ ഉള്ളീടെ നീരും ഉലുവയുടെ ഉലുവ അരച്ചതും പിന്നെ കഞ്ഞിവെള്ളവും ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് തേക്കുന്നതാണ് നല്ലത് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള എന്റെ മുടിയു ടെ കാര്യം പറയുവാണെങ്കിൽ എന്റെ മുടിക്ക് ആഹ് നല്ല കറുപ്പും ഏഹ് എന്റെ മുടിക്കകത്ത് ഈർപ്പം എപ്പഴും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ നീളം വെക്കാൻ മുടിക്കകത്ത് ഒരുപാട് തലേലൊരുപാട് മുടിയുണ്ട്. പക്ഷെ നീളം താഴോട്ട് നീളം വെക്കാനാണ് എനിക്ക് ബുദ്ധിമുട്ട് അതുകൊണ്ടെന്നെ മുടിയുടെ വേഗം വേഗത ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തിന്റെ ഒക്കെ കൊറവാണ് ഒള്ളതെന്ന് കണ്ടുപിടിക്കും. ഏത് വൈ വിറ്റാമിന്റെ കൊറവാണ് അല്ലെങ്കിൽ സിങ്കിന്റെ ആണോ മഗ്നീഷ്യത്തിന്റെ ആണോ എന്തിന്റെ കൊറവാണെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കണ്ടു പിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള ടാബ്ല റ്റോ അല്ലെങ്കിൽ അതടങ്ങിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫുഡോ കഴിക്കുന്നതാണ് നല്ലത്. നമ്മൾടെ കൊഴപ്പം എന്താണെന്ന് നമ്മൾ ആദ്യം പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കണ്ട്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതടങ്ങിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ക്യാരറ്റ് ആഹ് കണ്ണിന്റെ എഹ് മുടിയും സ്കിന്നും പോലന്നെ പ്രധാനാണ് നമ്മൾടെ കണ്ണിന്റെ കാഴ്ചയും ആരോഗ്യും അതിന് വിറ്റാമിൻ എ അടങ്ങി ക്യാരറ്റ് ഞാൻ ശ്രദ്ധിക്ക്യാറുണ്ട് കഴിക്ക്യാൻ അതേപോലെന്നെ പല കാര്യങ്ങളും ഞാൻ ഉം ന്താ ഈ എള്ളുണ്ട എള്ള് എള്ള്നെ നമ്മള് എപ്പഴും പുച്ഛിച്ചു തള്ളുന്ന ഒരു കാര്യാണ് പക്ഷെ എള്ള് എള്ള് ശരീരത്തിൽ ചെല്ലുന്നതാണ് ഏറ്റവും നല്ലത് അത്പോലെന്നെ നമ്മള് ഏഹ് ആവണക്കെണ്ണ ആവണക്കെണ്ണ തേച്ച് എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായര് കാര്യാ ആഹ് ആവണക്കെണ്ണയും വിറ്റാമിൻ ഈയും വിറ്റാമിൻ ഇയുടെ ഗുളിക കഴിച്ചപ്പോ തന്നെ എൻക്യു എന്റെ മുടി തലേൽ മുടി ഉണ്ടേലും താഴോട്ട് എറങ്ങാം ഭയങ്കര ബുദ്ധിമുട്ടാ ര്ന്ന് പ്പം വിറ്റാമിൻ ഈ അടങ്ങി അയ്ന്റെ കൊറവായി ആയിരുന്നിരിക്കണം ആഹ് ഗുളിക ഞാൻ പത്ത് പത്തണ്ണം കഴിച്ചപ്പഴ്ത്തേക്ക് എന്റെ മുടി നൽ ഉള്ളതിനെക്കാട്ടി എറങ്ങാതൊടങ്ങി അങ്ങ് അതാണ് എന്റെ ഒരയിപ്രായം
ആഹ് നീ പർഞ്ഞതെല്ലാം വളരെ ശരിയാണ് ഞാൻ ഇതിനോട് പൂർണ്ണമായ് യോജിക്കുന്നു പിന്നെ എന്തോണ്ടെടി വിശേഷം നിൻക്ക് സുഖൊല്ലേ
അതെ സുഖവാണ് ആഹ് അവ്ടെ എന്തൊക്കെയുണ്ട്
ആഹ് ഇവിടെ സ്റ്റ്
ഓഫീസ് ജോലിയക്കെ സുഖമായിട്ട് പോകുന്നോ
ആഹ് പോകുന്നടി എന്നാപിന്നെ ഞാൻ നിന്നെ പിന്നൊരു ദിവസം വിളിക്യ ശരി എന്നാ
ശരിയടി